സുഖാണോ?
ആഹ്, കേക്കാവോ?
കേക്കാൻ പറ്റും.
ആഹ്, ഹാഹ് എന്തൊക്കെണ്ട്?
ഒന്നുല്ല. ഇങ്ങനെ പോവുന്ന്
ഇങ്ങനെ പോണ്
പറഞ്ഞോ, നിങ്ങടെ നാട്ട് നിങ്ങടെ നാട്ടിൽ ചക്കയൊക്കെ ഉണ്ടോ?
ചക്കെ ആഹ്, ഉണ്ട്, ഉണ്ട്, ഉണ്ട്
ചക്ക കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഉണ്ടാക്കുന്നെ?
ചക്ക കൊണ്ട് ഇപ്പൊ എന്നാണ് വറുത്ത് ചക്ക വറുത്ത്
ചക്ക വേവിക്ക്യോ, വറക്കും ചക്ക വേവിക്കും പിന്നെ വേറെന്തോ ചെയ്യും.
ക്കും പിന്നെ എന്തെങ്കിലും മറ്റ് അടയൊക്കെ ഇണ്ടാക്കും.
ആഹ് അത് പഴുത്ത ചക്ക
ആഹ്
മ്, വേറൊരാള് പർഞ്ഞ് ഏഹ് ചക്ക ചക്കോണ്ടാണെങ്കില് നമ്മള് ല്ലേ ഏത്തക്കാപ്പം ഉണ്ടാക്കത്തില്ലേ, ഏത്തയ് ഏത്തയ്ക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കത്തില്ല്യയോ, അല്ലെ മൊയ്യും മയ് പയ്
ഉണ്ട്
പൊരി, ഏത്തയ്ക്കാ പൊരി ഉണ്ടാക്കത്തില്ലെയോ ഏത്തയ്ക്കാ അപ്പംന്ന് പറയുന്നെ അതേപോൽ ച ചക്ക കൊണ്ടും ചെയ്യുന്ന്. അത് ശാതിമഠമാണ്, പക്ഷെ കണ്ട് ഞാൻ റിയൽ സ് ഞാൻ കണ്ട്.
കാ അത് ഞങ്ങ ചെയ്തിട്ടുണ്ട് ഇവിട. അതായത് ഒരുമാതിരേന്ന് വെച്ചാല് ഈ ചളങ്ങി പോകാത്തതൊക്കെ ണ്ടാവൂലേ
നമ്മൾ അതല്ല നമ്മള് വരക്കച്ചക്ക കഴിക്കണവല്ലോ
ആഹ്, അധിയം ഇതാവരുത്.
പൂഴചക്കകൊണ്ടെന്തായാലും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല.
ആഹ്, എന്താച്ചാല് നല്ല ഇതായിട്ടുള്ള ശക്തി പാടായിരിക്കും വിട്ടുപോകും.
ഉം, ഉം വിട്ടു പോകും. പക്ഷെ ആണെങ്കിൽ പക്ഷെ അലുവ ഉണ്ടാക്കാൻ നല്ലായിരിക്കും കൂഴച്ചക്കയായിക്കും സൂപ്പർ. അത് മിക്സിലിട്ടടി ച്ച് കഴിഞ്ഞാൽ നൂൽ അതിന് നൂല് എടുക്കണം തോന്ന്ന്ന്. നൂലെട്ത്താ അല്ലാതെ കളഞ്ഞിട്ട് ട്ട് ന്നാൽ ഈ അലുവ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും കോഴച്ചക്ക ആവുമ്പോ
ആഹ്, മറ്റേ നൂൽ പുട്ടില്ലേ
നൂൽപുട്ടോ?
ആഹ്, ഏഹ് നൂൽപുട്ട് ഇ ഇടിയപ്പം ഇടിയപ്പം
ഇടിയപ്പം ആഹ് ഇടിയപ്പം നൂ ആ ഇടിയപ്പ ഉം
അത് നമ്മൾഈ ചക്ക മിക്സിടെ ജാറില് അടിച്ചിട്ട് പൊടിയിലോട്ട് ഇട്ട് ചേർത്ത് കോഴച്ചി
ആഹ് മേ നമ്മളെ ഇടിയപ്പത്തിന്റെ അകത്ത് വെച്ച്
അതന്നെ നൂൽ
ആഹ് ഞാൻ പക്ഷെ എടക്ക് പെട്ടതാണെങ്കി ആദ്യമായിട്ട്ല്ല പഴുത്തൊക്കെ കിട്ടിയപ്പം പുട്ടുണ്ടാക്കി കാരണം നമ്മള് തേങ്ങ തേങ്ങ വക്കത്തില്ലേ പുട്ടിനടിയില്
ആഹ് ആഹ്
അപ്പൊ അതിനകത്ത് നമ്മള് ചക്ക മുറിച്ചിട്ട് അരിഞ്ഞിട്ട്
ആഹ്
അരിഞ്ഞിട്ട് മിക്സ് ആക്കിക്കൊണ്ട് അയ്നടിയിൽ വെച്ചിട്ട് ഞങ്ങളിപ്പം നമ്മളിപ്പ ആണെങ്കി പണ്ടത്തെ കൂടെ കുറ്റിയല്ലല്ലോ ഇപ്പ ഇടുന്നേ ചിരട്ട
അതെ
അല്ലയോ അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് കേട്ടെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടം വടെട്ടോ കുഴപ്പമില്ലായിരുന്നു കാരണം പഴ പഴ ഇല്ലാതെ പഴ ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുവല്ലോ പഴം വാങ്ങിക്കാൻ നിക്കണ്ടാലോ വേറെന്നും ആ മധുരവും വേണ്ട ശകരം വേണെ വേണെ തുള്ളി പഞ്ചസാര പിള്ളേർക്ക് വേണേണെങ്കി ഇടാ പക്ഷെ കൊള്ളായിരുന്നു നല്ലെ നല്ലെ മധുരുള്ള ചക്കയാ പ പക്ഷെ നമ്മള് ഈ ആവി വേവിക്കുമ്പോഴത്തേക്ക് ഈ മധുരം ഒന്നുകൂടെ കൂടുവാ ചക്കയ്ക്ക് കൂടുവാ നമ്മള് സാധാ കഴിക്കുന്നതിനെക്കാട്ടി മധുരായിരിക്കും ആഹ് അതെന്നെ ആ സൂഷ സൂപ്പറായിരുന്നു കേട്ടോ
മ്മ്
ഞാൻ അങ്ങനെ ഈ വട്ടം ചെയ്ത് നോക്കിയ ആദ്യമായിട്ട് എന്നുമല്ല അല്ലെങ്കി എല്ലാ ഈ എലയപ്പം ഉണ്ടാക്കത്തില്ലേ അട അന്നായിരുന്നു കൂടുതലും ഉണ്ടാക്കുന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ചുമ്മാ
ആഹ് അത് അത് പിന്നെ എളുപ്പമാണല്ലോ എല അപ്പം ഉണ്ടാക്ണ എളുപ്പവാണല്ലേ നമ്മ ചക്ക ആഹ് ചക്ക വേ
പിന്നെ കുമ്പ അതുപോലെ കുമ്പളപ്പം ഉണ്ടാക്കത്തില്ലേ വയ വാഴടെ ഇല വെച്ച്
ആഹ് ശർക്കരയും ഇതും കൂടി വേള അല്ലെ വേളക്ണല്ലേ
ഏതാ
ആയ് ഇണ്ടാക്കിട്ടുണ്ട് കുമ്പളപ്പോക്ക
കുമ്പളപ്പം ഈ വാഴ നല്ല മണ ഉള്ള എലക്കകത്ത് വെക്കുന്നെ അയ്നകത്ത് നമ്മള് ചക്ക വെച്ച് കൈയിക്കും
അതന്നെ നല്ല ടേ നല്ല രുചിയാന്ന് പറിണത് കേട്ടിട്ടുണ്ട്
ഉം കുമ്പിള് കുത്തി കുമ്പിള് കുത്തി കഴിഞ്ഞിട്ടങ്ങനെ വെക്കണം പക്ഷെ എനിക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ ശരിയാവത്തില്ല ആഹ് മാവ് കൊഴക്കുന്നെ റെഡിയാവത്തില്ല ശരിയാവത്തില്ല പിന്നെ അത് പരത്തുന്നത് എനിക്ക് ശരിയാവത്തില്ല ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാറില്ല
നല്ലയല്ലേ ഇതക്കെ
ഏഹ് പക്ഷെ എല്ലാം ഉണ്ടാകും പ ക്ഷെ അത് മാത്രം എനിക്ക് ശരിയാവത്തില്ല കാരണം ആഹ് ആഹ് വെള്ളം അയ്ന്റെ ആഹ് രീതിയും പിന്നെ ആ എല എടു എന്താ വെക്കുമ്പോണ്ടല്ലോ നീങ്ങി നീങ്ങി വരത്തില്ല
എന്താ എന്ത് പൊടിയാ യൂസ് ചെയ്യ്ണാ അപ്പൊ? പൊടി എന്തെന്നാ ഉപയോഗിക്ണ് അതെ അപ്പന്താ ആ അപ്പോ പിന്നെ എന്താണ് ഗോതമ്പോടിയിൽ നല്ല ഇതായിട്ട് കിട്ടുള്ള രുചി ഗോതമ്പ് പൊടിയാണ്
എനിക്കത് ശരിയാവത്തില്ല ഞാൻ അത് കൊണ്ട് എല്ലാം ചെയ്ത് അമ്മയുടെ കൊടുക്കും അമ്മ ചെയ്യും
എങ്ങനെയാണ് അപ്പൊ അത് കൊഴക്കണ അപ്പൊ
അമ്മ തന്നെ കൊഴയ്ക്കും അത് നമ്മള് നല്ല പോല ലൂസാ ഒരുമാതിരി നല്ല ഒത്തിരി ലൂസല്ല എന്നമാതിരി ഒരിടത്ത് നമുക്ക് ഒരു ചെറിയൊരു ബോൾ ആക്കുന്ന പോലെ ആ ത്ത്ല്യോ ഒരുമാതിരി കൈ പിന്നെ അമ്മയാണെങ്കിൽ വെള്ളം തൂത്ത് വെള്ളം തൂത്ത് പരത്തി വെക്കും
അത് തന്നെ ആ നമ്മ കയ്യൊന്ന് വെള്ളത്തില് മുക്കിയിട്ട് വേണം ഇങ്ങനെ പരത്തി കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ കയ്യില് ഒട്ടൂല ആഹ്
പക്ഷെ എന്നാലും ഞാൻ അത് വെക്കുമ്പോ അത് ശരിയാവത്തില്ല
ആ അതെ ഞങ്ങടാ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാട്ടാ തേങ്ങ കൊത്തൊക്കെ ഇടും അന്നിട്ട് വെള്ളം ഇങ്ങനെ മുക്കി മുക്കിയൊക്കെ പരത്തി പരത്തി
തേ നമ്മള നമ്മള് അതിനകത്ത് ചേർക്കണയിനിത് തേങ്ങ കൊത്തിടുവോ വറുത്തോ അല്ലാതെ തങ്ങ തേങ്ങ മുറി തേങ്ങ കൊ ല്ല ഞങ്ങൾ തേങ്ങ തിരികി ഇടുവാ തിരുമി
ആ അതന്നെ അങ്ങനെ തന്നെ കൊത്തല്ല തിരികിയിട്ട് അങ്ങനെ ഇടും
ആഹ്
അപ്പ അത് നല്ല ഒരു നമ്മ പറയും നല്ല രുചിയാണെന്ന് പറയും
ആഹ് ചക്ക കൊണ്ട് ഒത്തിരി സാധനം ഉണ്ടാക്കാം പക്ഷെ ഇപ്പ പറഞ്ഞില്ലേ കൊറോണ സമത്ത് ഇഷ്ടം ഇഷ്ടംപോലെ ചക്ക കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി ചക്കക്കുരു വരെ കട്ട്ലേറ്റ് വരെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് ജ്യൂസ്, കട്ട്ലേറ്റ് ഒക്കെ ചക്കകുരു കൊണ്ട് ഉണ്ടാക്കും
ഇണ്ടാക്കും
ഇപ്പാരും ചക്കക്കൂരു പാ ആ ചെരണ്ടാനും വയ്യ പൊളിക്കാനും വയ്യ അരിയാനും വയ്യ
പിന്നെ വെക്കല് ചെലർക്കൊക്കെ മടിയായിപ്പല്ലായിക്ക്
ആ അതെ അതെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനാ ചക്കക്കുരു
ആ നി തേ ഇവിടെ കഴിഞ്ഞ ദിവസം പൈസ കൊടുത്ത വാങ്ങ ട്ടില് ചക്ക ആഹ് അല്ല ചക്ക ആഹ്
ആഹ് ഞങ്ങളെ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്ക്ന്ന് ആഹ് ഞ ഞങ്ങക്ക് ഇഷ്ടം പോലെ നിക്ക്ന്ന് ഉപ്പം ഇപ്പൊ അതിന്റെ ഇതൊക്കെ അങ്ങ് പോയി ഇനി അതെല്ലാം അളിഞ്ഞളിഞ്ഞ് താഴെ പോവത്തേ ഉള്ളൂ ഒരുമാരി എല്ലാം കഴിച്ച് ഇനി അത് കഴിക്കത്തില്ല ആരും സീസൺ ആവാൻ തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാര് കഴിക്കും പിന്നെ ആർക്കും ഒന്നും വേണ്ട
മഴ വന്നാ പോയി
ഉം പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാക്കും എടാ
വേറെ എന്നച്ചാല് ഞ ഞങ്ങൾ കൂടുതലും ഈ ചക്ക വർക്കാണ് ചെയ്യാറ്
പിന്നെ ഇതേപോലെ എലയട ഉണ്ടാക്കും അങ്ങനെ
പിന്നെ
ഇതൊക്കെ ഓരോന്ന് ചെയ്യാറ് അല്ലാതെ
പച്ച ചെലത് പച്ചക്ക് തിന്നും ചെലത് പച്ചയോടെ തിന്നാം അതായത് നിങ്ങളീ മുറിച്ച് നിങ്ങള് ചക്ക വാങ്ങിച്ചത് ചക്ക മുഴുവനെയാന്നോ വാങ്ങിച്ചത് അതോ പീസ് മുറിച്ചു വാങ്ങാ
ഇല്ല മുഴു മുഴുവനായിട്ടും വാങ്ങിക്കും മുഴുവനാട്ടും ആഹ് ഇ മുഴുവനായിട്ടും വാങ്ങിക്കും അതന്നെ മുഴുവനായിട്ടും ഇതാക്കുമ്പ അവര് തൂക്കി നോക്കോല്ലോ
ഉം ന്നാളീസോ ഇതുപോലെ ചക്കക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ ഇതുപോലെ ഇവിടുത്തെ ആള് വാങ്ങിച്ച് കൊണ്ട് വന്ന് ചക്കപ്പഴം ഉണ്ടാക്ക പക്ഷെ മുറിച്ച്നോക്കുമ്പോ പൊട്ടയാരുന്നു അതുപോലെ തിരിച്ചു കൊടുത്തു വിട്ട് തീരെ പൊട്ടോ ആഹ് ആഹ് പൊട്ട് കൊള്ളത്തില്ല അതുപോലെ വെളഞ്ഞത് വേണ്ടയോ നമുക്ക് പഴിപ്പിക്കണമെങ്കിൽ
അല്ല നമുക്ക് ചീത്തേണ നമുക്ക് ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ പണിയൊ കിട്ടാറുണ്ട് അവരീ വണ്ടിക്കാര് കൊണ്ടരുമ്പോ നമുക്ക് അവരോട് പറയാം ഇതൊന്ന് പകുതി യൊന്ന് പൊളിച്ചു നോക്കിതാന്ന് അപ്പൊ അവരീ അതൊരു പൊളിച്ചു നോക്കി തരും അല്ലെങ്കി നമുക്ക് അതിന്നൊരു കഷ്ണം എടുത്ത് നമുക്ക് തിന്നാൻ തരും
അതെ അവിടുന്ന് കഷ്ണം അവര് തന്ന് അത് നല്ല വെളഞ്ഞ് നല്ല മധുരള്ളത് അത് അയാള് വെച്ച് ഇത് തന്നെ ആയിരി ക്കോല്ലോന്ന് പ്രതീക്ഷിച്ച് വാങ്ങിച്ച് പക്ഷെ നമ്മള് കളി നമ്മളെ കളിപ്പിച്ച് അതിന്റെ പീസ് വരെ ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച്
ഓഹ്
തന്നതിന്റെ പീസ് വരെ രണ്ട് ചൊള കൊടുത്തതിന്റെറെ ഞങ്ങക്ക് തന്നു
തന്നത് കഴിക്കാൻ കൊടുത്തേ
അപ്പൊ നല്ല മധുരണ്ട് അപ്പൊ വിചാരിച്ച് ഇത്പോലെന്നെ
പക്ഷെ നമ്മുക്കത് അറിയില്ലല്ലോ എങ്ങനത്തേക്ക ആവൂന്ന്
നമ്മള് ചക്ക ചക്ക ആയാലും തണ്ണിമത്തങ്ങ ആയാലും വാങ്ങിച്ചോണ്ട് വരുമ്പോ നമ്മള് അറിയുന്നില്ല താ തണ്ണിമത്ത തണ്ണിമത്തങ്ങക്കകത്തും കേടു വരത്തില്ലയോ പന്നലായ് ഭയങ്കര പൊങ് പിടിച്ച പോലെ വൃ പന്നല് ഇവടെ അമ്മ പറയും ആഹ് നമ്മള് വാങ്ങിച്ചു നമ്മള് വന്ന് കഴിയുമ്പള പിന്നെ പിന്നെ നീറി പോല ഇരിക്കുന്നത് അതോല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് നമ്മള് ഈ മ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇത്ര ഇത്രന്ന് പറഞ്ഞ പറയ ത്തില്ലയോ അവരെന്ന് വാങ്ങിക്കുമ്പോ നമള്ക്ക് ഭയങ്കര നഷ്ടവ ചില സാധാനങ്ങളൊക്കെ. മുന്തിരി ആയാലും ചിലപ്പോ പ പുളിച്ച മുന്തിരിങ്ങയായിരിക്കും.
വെള്ളം കേറിയതാന്ന് പറയും.
ആഹ് അത് തന്നെ നമ്മള് അറിയുന്നില്ലല്ലോ അതുപോലെ എന്താ സാധനം നമ്മൾ അറിയുന്നില്ലല്ലോ.
അങ്ങനെ വാങ്ങിക്കും വാങ്ങിക്കും
പക്ഷെ വീട്ടിൽ കൊണ്ടന്ന് ശരി നോക്കുമ്പഴായിരിക്കും നമുക്ക് മ പഞ്ഞലാന്നുള്ള കാര്യം അതാണ് പ്രശ്നം.
പിന്നെ അഹ് അല്ലാതെ ചക്കയല്ല വേറെ എന്തേലൊക്കെ ഉണ്ടാക്കോ ഇയാള് സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഉണ്ടാക്കോ? എല്ലാ എന്തെലും ഉണ്ടാക്കുന്നതിനെ കുറിച്ച്.
ണ്ടാക്കില്ല അടയും അടയും ഇതൊക്കെ മാത്രേ ഇണ്ടാക്കുള്ളൂ.
വയ്യ വൈകിട്ട് എന്താ ചായക്ക് കാപ്പി വല്ല കഴിക്കാന് ഉണ്ടാക്കോ എന്തെലും?
ഏഹ്
വായോ ഒരു ചായ കുടിക്കത്തില്ലയോ നാല് മണിക്ക്. അപ്പൊ അന്നേരം എന്തേലും കഴിക്കാൻ ഉപയോഗിക്കോ?
അപ്പോ ഇത് മറ്റേ ഇത് ബജി മാത്രം ഉണ്ടാക്കൊള്ളൂ അയിന്റെ. ചക്കണ്ട്.
എന്താ ബജ്ജിയാ ഉണ്ടാക്ക്ന്നെ മുട്ട ബജി മുളക് ബജി കാ ബജി ഏതാ ഉണ്ടാക്കുന്നെ
ഏയ് ഇല്ലെ എലേ പലേ ഏത്തക്ക
ആഹ് കടൽമാവ് കടൽമാവണ്ടോന്നോ ഇണ്ടാക്ക്ന്നെ
അതെ
ഹലോ
ആഹ് ആഹ് കാലമാവ് അല്ല മറ്റേ നമ്മടെ മൈദ മൈദ
മൈദയോ അപ്പൊ മറ്റേ നമ്മളെ പഴംപൊരി
ആഹ് അതന്നെ
ഞങ്ങള് ബജീന്ന് പറയുന്നതേ നമ്മള് നല്ല കടലമാവി മുക്കീട്ടുണ്ടാക്കുന്ന സാനങ്ങള് ബജ്ജീന്ന് പറയുന്നേ നമ്മള് കടേലൊക്കെ കണ്ടില്ലയോ നമ്മള് പോവുമ്പോ തട്ടുകടേലൊക്കെ
ഏഹ്
തട്ടുകടേലൊക്കെ നമ്മള് കണ്ടിട്ടില്ലയോ ചോ റോഡു കുടെ പോവുമ്പളെ ബജ്ജി ഉണ്ടാക്കി വെച്ചേക്കുന്നേ ആഹ് അവരാ അഅ് വെച്ചാ ആന്നോയ്ച്ചെ ബജീന്ന് പറയുന്നേ കടലമാവി മുക്കി വെച്ചെക്കുന്നത് എന്നാ ശരിയടാ
ശരേരാ